ഹലോ
ആഹ കേൾ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്താണ് ഈ മൊബൈല ഉപയോഗത്തിനെ കുുറിച്ചൊക്കെ എന്താ പറയാാന് ഒ ള്ളത്
ഇന്റർനെറ്റ് നമ്മള് ഉപകാര പ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാല്
ആ ആ നല്ലതാണ് ആഹ കേക്കണണ്ട്
പിന്നെ ആ ആ പിന്നെ ഉപയോഗശൂന്യമായിട്ട് അത് ഉപയോഗിക്കാനും പാടില്ല
ആ അതെ അതെ
പിന്നെ എന്ത ഇന്റർനെറ്റോ നമുക്ക് ഒരുപാട് അറിവുകളൾ നേടാൻ കഴിയാലോ
ആഹ ആഹ അറിവുകളും നല്ല കാര്യം അഡ്വാൻറേജസും ഡിസ്അഡ്വാൻറേജസും ഉണ്ട്ല്ലേ
ആഹ നമ്മുക്ക ഇപ്പോൊ ഒരു ക്ലാസ്സിലെടുത്ത ഒരു ക്ലാസ് മനസ്സിലായിട്ടില്ലന്നുണ്ടെങ്കില് നമ്മള് ഇന്റർനെറ്റ് വഴ യൂട്യൂബില്ൊ ഒരു ക്ലാസ് ഒക്കെ കേട്ട കഴിഞ്ഞാല് എല്ലാം നമുക്ക് മനസിലാക്കാൻ പറ്റുവല്ലോ
ആഹ ആഹ് മനസിലാക്കാൻ പറ്റും
ആഹ അതുപോലെ നമ്മുക്ക് എന്ത് അഡ്വാൻസ് ആയിട്ട് അറിയണം
ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതാക്കാൻ പറ്റും പക്ഷെ അതില് കുറ ഡിസഅഡ്വാൻറേജസും കിടക്കണ്ട് നമുക്ക് നല്ല നേരക്കല്ലാതെ ഉപയോഗിക്കാനും കഴിയും
ആ അപ്പൊ ഞമ്മളെപ്പോഴും നമ്മള് ആഹ നമ്മളെപ്പോഴും നമ്മളെ നല്ല രീതിൽ ഉപയോഗിക്കാം ആഹ ആഹ അതേപോലെ ഇന്റർനെറ്റ് വഴി ഒരുപാട് ആഹ
ക്രൈംസൊ ഒക്കെ നടക്കണണ്ട്ല്ലേ
ആഹ എങ്ങനെ പ എന്താ പൈ ആഹ
ആ ഇ ഒരു ദിവസം എത്ര നേരം താങ്കൾ ഉപയോഗിക്കും ഇന്റർനെറ്റ് മൊബൈൽ ഫോണൊക്കെ
അത് കറക്റ്റ് ഇങ്ങോട്ട് അറിയില്ല ഒരു ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കും
ഉം ഉ കണ്ടിന്യൂസ് അല്ലാണ്ട് ഇടക്കിടക്ക് എടുത്ത് ഉപയോഗിക്കൂല്ലേ
ആഹ് ആഹ് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ട്ട് ജസ്റ്റ് ഉപയോഗിക്കും
ആ ആ
അങ്ങനെ
ഞാന് ദിവസം എന്താണ് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കൊറക്കണം എന്നുണ്ട് ഒക്കെ നടക്കണില്ല പതിയെ പതിയെ കൊറച്ച് വരണം യൂസേജ്
ആ അത് ശെരിയാ
ഉം ഉം നമ്മള് നമ്മളത് കണ്ടിട്ടാണ് വീട വി വീടുകളിലിള്ള കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണതേ ഫോൺ എടുക്കാനും അപ്പൊ പിന്നെ നമ്മള് ഓരേ കുറ്റം പറഞ്ഞിട്ട് കാര്യ അല്ലാതെ നമ്മള് നിർത്തിയാലേ അവരൊക്കെ വിശ്വസിച്ച് നിർത്തൊള്ളൊ
ആ അവർക്കിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാല് അവര് പിന്നെ അതിമ്മേ കളിച്ചോളും
ആ ആ നമ്മള് മൊബൈല് മാക്സിമം കൊറക്കാൻ നോക്കണം എന്റെ വീട്ടിലൊക്കെ എ ന്റെ അനിയനൊക്കെ നന്നായിട്ട് യൂസെയ്യും അതൊക്കെ കൊറക്കണം ഇനി ഞാനൊക്കെ യൂസെയ്യണ കണ്ടിട്ടായിരിക്കും
ആ ആ അപ്പോ
ഉം എന്തിനൊക്കെയാണ് താങ്കൾ ഉം ഇന്റർനെറ്റ് ഉപയോഗിക്കാറ് എന്തൊക്കെയാണ് ഉപയോഗിക്ക കാണാറും ചെയ്യാറൊക്കെ ഫോണ് മുഖേനെ
അത് ഇങ്ങനെ വെറുതെ വെറുതെ ഇരിക്കുമ്പോ ഷോർട്ട്സൊക്കെ കാണാൻ വേണ്ടിട്ട് ഉപയോഗിക്കും
ഉം ഉം
പിന്നെ എന്ത്യണെങ്കിൽ കറിയണന്ന്
ചി ചെയ്യാറുണ്ടോ മൊബൈലില്
ആ എക്സ്ട്രാ ആക്ടിവിറ്റി ഒക്കെ ചെയ്യും
ആ ആ
ഇപ്പൊ റീഡിംഗ് ഹാബിറ്റ്സ് ഒള്ളെർക്ക് എന്താ വായിക്കാൻ വേണ്ടിട്ട് ബുക്ക്‌സൊക്കെ അവൈലബിൾ ആണല്ലോ ഇന്റർനെ
ആ ആ ആ ആ
പിന്നെ ഞാന് പിന്നെ അങ്ങനെ റീഡിങ് ഹാബിറ്റ് റ്റുള്ള ഒരാളല്ല എന്നാലും കഥ ബുക്കൊക്കെ വായിക്കുന്നല്ലാതെ ഇങ്ങനെ അധികം അങ്ങനെ ത്തൊന്നും ആഹ്‌ വായിക്കാറൊന്നൂല്ല
ആ ആ
പിന്നെ വാർത്തകള് വാർത്തകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കും
ന്യൂസ് കേക്കാൻ നല്ലൊരു കാര
ഏഹ്
നമ്മള് ന്യൂസ് കേക്കാനായിട്ട് ന നന്നായിട്ട് ഉപയോഗിക്കൂല്ലേ?
ആ പിന്നെ ഏ ഒരു മലപ്പുറത്തിന്റെ ഒരു ഇതുണ്ട് ഒരു ഗ്രൂപ്പ് അപ്പ അയിലെല്ലാ വാർത്തകളും വരും.
ആം വാട്സപ്പ് മുഖേന ഗ്രൂപ്പാ
ആഹ് അപ്പ നമ്മു ദിവസേന നടക്കുന്ന എല്ലാ വാർത്തകളും അറിയാൻ പറ്റും. അതൊന്ന് ഞാന് നോക്കലില്ലൈ. ലേ പിന്നെ ഇപ്പോ എന്താ കൊറേ ക്ക വാർത്തകളൊക്കെ ശ്രദ്ധിക്കാൻ തൊടങ്ങീട്ട്ണ്ട്.
ആ ആ നമ്മളതൊക്കെയാണല്ലോ കാര്യായിട്ട് നോക്കേണ്ടത്.
ആ പിന്നെ കൊറച്ചൊക്കെ ഒരു ജനറൽ നോളഡ്ജ് വേണല്ലോ.
ഉം ജനറൽ നോളഡ്ജ് അത്യാവശ്യാണ്, നമ്മളത് നോക്കണം.
ഇപ്പ എവടെത്തെക്കെ എടെക്കെങ്കിലൊക്കെ പ് പോമ്പോ എന്തേലൊക്കെ ചോയിച്ചയിഞ്ഞാല് ലേയമ്മളെ രാജ്യത്തിനെ കുറിച്ചോ അല്ലെങ്കില് നമ്മളെ സംസ്ഥാനത്തെ കുറിച്ചെന്തേലും ചോയിച്ചയിഞ്ഞാല് നമുക്ക് പറയാൻ കഴിയണല്ലോ.
ആ അത് അത്യാവശ്യാണ്, അല്ലെങ്കി പിന്നെ നമ്മളെല്ലാരുടെടേലും അങ്ങ് മോശായി പോവല്ലോ.
ആ ആ അപ്പ അങ്ങനെ അത്യാവശ്യോള്ളൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ താങ്കളെന്ത എന്തിനെക്കെ ഉപയോഗിക്കാറ്.
ഞാന് വെറുതെയിരിക്കുമ്പോ ഇത് പറഞ്ഞ പോലെ എന്താണ് നമ്മളെ ഡി കാണും. അ എന്താണ്? ഷോർട്സ് സംഭവങ്ങൾ മൂവീസൊക്കെ കാണും, അല്ലെങ്കി ഞാനും ഇതേപോലെ വായിക്കാനൊക് ക്കെ നോക്കാറ്ണ്ട് ക്ഷേ വല്ലപ്പോഴും ട്ടോ നമ്മള് സത്യം പറയാനല്ലെ നമ്മ്ളങ്ങനെ അങ്ങനെ വായിക്ക്ണാൾക്കാരൊന്നല്ല ചെലപ്പോക്കെ ഉപയോഗിക്കുംന്ന് മാത്രം.
ആ ആ പിന്നെ ഈ വെക്കേഷൻലെന്തേലും എക്സ് സ്ട്രാക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നോ?
മു ഇന്റർനെറ്റ് മുഖേനെ
ആ
ചെറുതായിട്ട് നമ്മള് പലതും ചെയ്യാറുണ്ട്. അതിപ്പം നമുക്ക് ന്നെ ചെറിയ ഏണിങ്സൊക്കെ ഇണ്ടാക്കാന് ഫോണും ഇന്റർനെറ്റ് ഉപയോഗിക്കലിണ്ട്. അല്ലാതെ അങ്ങനെ
പിന്നെ ഗെയിമൊക്കെ കളിക്കാറുണ്ടോ?
ഗെയിംസ് നാ ഞാൻ കളിക്കലങ്ങനത്യാവശ്യം നമ്മളത്യാവശ്യം മുതിർന്നില്ലേ അപ്പോ പിന്നെ അങ്ങനെ ഗെയിംസ് ആയിട്ട് കളിക്കലില്ല്യ, പിന്നെ ച്ച് വല്ലപ്പോയും ബോറടിക്കുമ്പ നമ്മള് ഈ പണ്ടത്തെ കോമണായിട്ട് ഗെയിമൊക്കെണ്ടാവല്ലോ സബ് സർഫ് അതേപോലെ ടമ്പിൾ റണ്ണ് അങ്ങൻത്തെ അതൊക്കെ നളെ കുഞ്ഞുങ്ങൾ കളിക്ക ക്കണാണുമ്പോ അങ്ങനെ കളിക്കും ആ ആ പണ്ടൊക്കെ ഗെയിമിനു അഡിക്റ്റായിരുന്നു ട്ടോ
ആ ഇവടെ ഗെയിംസ് ക്കെ ഉപയോഗിച്ച് ആ ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ സേവിങ്സ് ഒക്കെ
ആഹ് ആഹ് അങ്ങനെ ഉണ്ട്ല്ലേ നമ്മൾ അതിനെ കുുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. അത് അത് അത്ര നല്ലതാണ പറയുന്നില്ല നല്ലതുണ്ടാവുമ്പോത്തിനു ചീത്തതുണ്ടാവും ചെലവരെ നമ്മളെ പറ്റിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഇതും കൂടി കൊണ്ടവാനുള്ള സംഭം ക്രൈംസ്ക്കെ നടക്കാറുണ്ട് ഗെയിം മുഖേനെ ആ അതെ നമ്മുടെ ബാങ്ക് ബാലൻസ് എല്ലാം പോവും നമ്മൾ സൂക്ഷിച്ചും കണ്ടും നിന്നാല് നമുക്ക് അതായിട്ട് നേരെ പോവാ അല്ലെങ്കിൽ പിന്നെ നമ്മള് പാകെ വഷളായിണ്ടാവും.
ആ ഗെയിം കൊണ്ട് ഗെയിം കൊണ്ട് കൊറെ ആൾ ക്കാർ അങ്ങനെ ഇതായി പോയതുണ്ടല്ലോ. കൊറെ സേവിങ്സ് പോയതും പൈസ അത് മുഖേന കൊറെ നഷ്ടപ്പെട്ടതൊക്കെണ്ട്
ആഹ് നമ്മള് ന്യൂസ്സൊക്കെ കേക്കുമ്പോ അങ്ങനൊക്കെ നമ്മളീ കുഞ്ഞുങ്ങളെ അറിയാതെ നമ്മളെ ഫോണിലൊക്കെ എപ്പളും ബാങ്ക് ആയിട്ട് കണക്റ്റഡ് ആണല്ലോ അപ്പം പിന്നെ ഫോണിൽ ഗെയിംസൊക്കെ കേറ്റുമ്പളെ നമ്മള് ജസ്റ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് അത് അവര് പിന്നെ അത് നമ്മുടെ എല്ലതും എട് ക്കാല്ലൊരു ഇതാക്കി മാറ്റും.
ആ അതാണ് ആ അപ്പ അങ്ങനത്തൊക്കെ ഒഴിവാക്കണംല്ലേ അങ്ങനത്തെ ഓരോ
ഒഴിവാക്കണാണ് ഏറ്റവും നല്ലത്. മാക്സിമം ഇന്റർനെറ്റ് കണക്ഷൻ ഒഴി ക്ക അതാണ് നമ്മള് നമ്മുടെ പ്രകൃതിയോടെണങ്ങി ജീവിക്കുക അതാണ് നമ്മക്ക്‌ ചെയ്യാൻ കഴിയുള്ളൂ
ആ ആ അത് ശരിയാ പക്ഷെ ഈയൊരു ജനറേഷനില്ന്നു പറ ഞ്ഞാല് കൊറച്ചൊക്കെ ഒരു ഇന്റർനെറ്റ് ഇല്ലാഞാലും കഴിയില്ലല്ലോ
ആ അതാണ് പിന്നെ നമ്മള് എല്ലാവരും അത് യൂസ് ചെയ്യുന്നോണ്ട് നമ്മള് മാത്രം തീരെ യൂസ് ചെയ്യഞ്ഞാലും പിന്നെ നടക്കത്തില്ലല്ലോ അ ഞങ്ങള് നാടിനെ കുറിച്ചൊന്നും അറിയാതാവും ഉം
പണ്ടത്തെ കാലാണെങ്കി പിന്നെ കൊഴപ്പില്ലായിന് പക്ഷെ ഈയൊരു കാലത്ത് അങ്ങനൊന്നും നടക്കില്ല.
ആ ആ ഈ കാലത്ത് എന്താണ് ചെറിയ രണ്ട് വയസ്സ് മൂന്ന് വയസ്സായ പ്രായമുള്ള കുഞ്ഞുങ്ങള എടുത്ത് വരെ ഫോണ പിന്നെങ്ങനെ
ആ
കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് ഫോണിലേക്കെ അവർക്ക് എല്ലാതും അറിയാം നമുക്കറിയുന്ന അതിനകത്തം കാര്യങ്ങൾ അവർ ചെയ്യും.
ആ ഇപ്പൊ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ ഓൽക്ക് ഇത് വേണം ഫോണ് വേണം ഈല്ലേ
കുഞ്ഞുങ്ങൾക്ക് ഫോൺ ആവശ്യം
ആ
ആണല്ലേ
ആ മഴ പെയ്യുന്നുണ്ടോ അവിടെ
ആ ഇപ്പ ഇപ്പം ജസ്റ്റ് ഒരു മിനിറ്റെങ്ങാനയിട്ടുള്ളൂ തുടങ്ങിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറു ആ ചാറന്ന് വാതില് തുറന്നു നോക്കുന്നെ
ആ ആ ഇവിടേ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട്
ആ
അവിടൊക്കെ ഗ്രാമപ്രദേശാണോ
അതെ ഇവിടെ ഗ്രാമപ്രദേശം ത്താണ് നമ്മളെ വീടിനടുത്തൊക്കെ ക്ക ചുറ്റുപാട് നിറയ വീടുകളാണ് ണ്ട് അങ്ങനെ
ആ ആ അപ്പൊ നല്ല രസ സായികൂല്ലേ കാണാന് ഇവിടെയാ ഇവിടെ ഗ്രാമപ്രദേശ ല്ല പക്ഷെ എന്താ ഒരു ഇവിടെ ഒരുപാട് വീടുകളുണ്ട് അപ്പൊ അങ്ങനെ
ഓക്കേ ആ അങ്ങനെയല്ലേ അങ്ങനെ ഒരു
അങ്ങ ഗ്രാമപ്രദേശമൊന്നുവല്ല ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഹലോ ഹലോ ഹലോ ഹലോ